ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയ വിശേഷങ്ങള്
നല്ല വിശേഷം, എന്തൊക്കെയ വിശേഷം
ഓ ചായ
ചായയൊക്കെ കുടിച്ചു ചായ ഉണ്ടാക്കി ച്ചക്കണ് ഇനി മക്കള് ഉണന്നിട്ട് വേണംന്താ കുടിക്കാൻ ഒരു ഗ്ലാസ്സ് ഒക്കെ ഇങ്ങനെ നമ്മള് വെറുതെ കുടിക്കുവലോ അങ്ങനെ കുടിച്ചച്ച് ആഹ് മദ്രാസ് ഉണ്ടെയ് അവര് പോയിക്ക് ഒരാൾ പൊയിക്ണ് ഒരാൾക്ക് പിന്നെ എഹ് ഇത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് സെക്കൻഡ് ആണ് ഒരു ആഹ് ചെറിയ ക്ലാസിലാണ് ഫസ്റ്റ് തുടങ്ങുന്നത് പിന്നെ വലിയ ക്ലാസ്കാർക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട്
ഇന്ന് ശനിയാഴ്ച്ച ആയതുകൊണ്ട് അപ്പ കൊറച്ച് കഴിഞ്ഞ്ഞിട്ട് ആരികുല്ലേ ഉണ്ടാവും ക്ലാസ്
ആഹ് ആഹ്
ആഹ് എന്താന്ന് ചായക്ക് കഴിച്ചത്
ചായക്ക് ങ എന്താ ഇതന്നെ അപ്പം ചുട്ടീനു ആണ് വെള്ളപ്പം
ആ രാവിലെ എല്ലാ എണീട്ട് ഭക്ഷണം ഒക്കെ ആയാ ഇത്ര പെട്ടെന്ന്
ആഹ് വ് വ എന്താ അപ്പായിട്ടന്നെ ഉള്ളൂ ഇനീ ഉണ്ട് ചോറ് തീമടാൻണ്ട്
കറി വേച്ചിട്ടൊന്നുംല്ലേ, കറി വേച്ചിട്ടില്ലേ
കറിവെച് കറി കൊറച്ചുണ്ട് ഇന്നലത്തെ അപ്പൊ ഇനി വ വെണുന്നുണ്ടെങ്കില് കൊറച്ച് ചട്ടിണി ഉണ്ടാക്കി വെക്കട്ടെ ഉം
ഞാൻ ഇപ്പ എണീറ്റതാവൊള്ളൂ ചായൊന്നും കുടിച്ചിട്ടില്ല
ഒ ഏ ചായ ഉണ്ടാക്കിട്ടില്ലേ
ഇല്ല ഞാന് പോയി പോയിട്ടില്ല
ആഹ് അത്ശരി ഉം അപ്പൊ ഈ നേരം ആവോ എണീക്കണങ്കി
ആ ഹ് ഞാൻ ഈ നേരാവും ഞാനീ പഠിക്കുന്നതാണ്
അത്ശരി ആഹ്
അഹ് ക്ലാസ് ഒന്നും ഇല്ലാത്തൊണ്ട് ഒരുപാട് വൈകിട്ടോകെണിക്കാറ്
എണീക്കു ആഹ് ആഹ്
അല്ലാത്തരം നേർത്തെ എണീറ്റ് പോവന്നുതൊണ്ട്
ആഹ് ആഹ്
ഇത്ജ് എന്തൊക്കെ വിശേഷങ്ങൾ
നല്ല വിശേഷം കൊഴപ്പൊന്നുംല്ലാണ് പോണണ്ട് സുഖ ആഹ് മഴ ഇന്ന് ഇപ്പോ കമ്മിയാണ് ഇവിടെ വെയിലാണ്
ഓഹ് ഓഹ് ഇവിടെ രണ്ടു ദിവസായിട്ട് വെയിലൊക്കെ തന്നെ
ആഹ് അതന്നെ ഇപ്പൊ മഴ ഈ ജൂൺ മാസത്തില് നല്ലോണം പെയ്യുന്നാണല്ലോ ഇപ്പൊ കാണുന്നില്ല മഴെനെ പേയ് ആഹ്
മഴയൊന്ന് കൊറയുമ്പോത്തെ ഭയങ്കര ചൂടാണ്
ചൂടാണ് ശരിയാണ് അയിന് അപ്പോതിന് നമ്മള് വെള്ളം വെള്ളല്ലാത്തർക്കൊക്കെയാണ് ഈ ബുദ്ധിമുട്ട് വെള്ളം അപ്പോത്തിന് ഭൂമി ക്ക് വലിയാണ് ഉം
ഇപ്രാവശ്യത്തെ വേനല് അങ്ങനെയല്ലേ വെള്ളം എല്ലാവിടത്തും നല്ല പോലെ വറ്റിയിട്ടുണ്ടായിരുന്നല്ലോ
വറ്റീറ്റുട്ടുണ്ടായി ഉം ഈ ടൈമിലൊന്നും ഇപ്പോ മഴയ കിട്ടേണ്ട ടൈമാണിതോക്കെ
ആഹ് കഴിഞ്ഞ ജൂണിലൊക്കെ ഇതേ ടൈമില് നല്ല മഴയല്ലായിരുന്നൊ
ആഹ്
നല്ല വെയിലാണ്
ഉം
ആഹ്
പിന്നെ ഉമ്മക്കല്ലേ വീട്ടില്
ആഹ് ഉമ്മ ഉപ്പ സിസ് താത്തണ്ട് അനിയത്തി കാക്കാ
ആഹ് ആഹ്
ആഹ് ഇങ്ങക്ക് എത്ര മക്കളാ
ഇന്ക്ക് മൂന്ന് മക്കള്
മൂത്താള് എത്രയില പഠിക്ക്ന്നെ
ഓഹ് ഓഹ് വല്യാള് എട്ടില്
ആഹ് രണ്ടാമത്തെ ആളൊ
രണ്ടാമത്തെ ആള് രണ്ടാം ക്ലാസില്
ചെറുത്
രണ്ടാം ക്ലാസ്സില്
ചെറിയതോ
ചെറുതിന് പിന്നെ മൂന്ന് വയസ് ഇന്നലെ ബർത്ത്ഡേയ്നു മോളെ ബർത്ത്ഡേനു ഉം
പരിപാടിയൊക്കെ ഉണ്ടായിര്ന്നോ വീട്ടില്
പരിപാടി എന്നാല് ഇന്നലെ പിന്നെ വെള്ളിയാഴ്ച്ചെല്ലെ അപ്പ ഉം കടായിയും നെയ്ച്ചോറോക്കെ ണ്ടാക്കി
അത് കഴിഞ്ഞാണ്ട് പിന്നെ ഉം വൈകുന്നേരം കേക്ക് മുറിച്ച് അങ്ങനെക്ക ചെറിയ ഓരെ സന്തോഷിപ്പിച്ചു
ആഹ് അത്ര മതിയല്ലോ അത്ര സന്തോഷല്ലേ
ആഹ് ഓരെ ഓരോക്ക് ഓഹ് ഈ ഫോണി കൂടെക്കെ കണ്ടി ട്ട് കേക്ക് വാണം പറഞ്ഞ്ങ്ങാണ്ട് കൊറച്ച് മുന്നായി പറയലോടങ്ങിട്ട് ആഹ് അത് കൊറച്ച് മുന്നായി പറയലോടങ്ങിട്ട് ഇനിക്കും വേണം പറഞ്ഞ്ങ്ങാണ്ട് കേക്ക് എനിക്കാ ആഹ് സംസാരിക്കും നല്ലോണം വർത്താനം പറയും ഉം കൊഴപ്പൊന്നുല്ല ഓളങ്ങനെ വർത്താനം ഏഹ്
വികൃതികളൊക്കെണ്ടോന്ന്
വികൃതിണ്ട് ഉം തമ്മ് തെറ്റാൽ നല്ലോണം കാട്ടും ഫോണിനാണ് കൂടുതല്
ആ മക്കള് ഫോണാണ് ഫുള്ള് എൻ്റെ വീട്ടിലും താത്തൻ്റെ മക്കള്
ആഹ് ഓ ഓരുണ്ട എന്നിട്ട് അവിടെ താത്താന്റെറെ മക്കളുണ്ടോ?
ആഹ് താത്താന്റെ താത്താന്റോ മോനുണ്ട് ഭയങ്കര കുരു കുരുത്തക്കേടാണ്.
ആഹ് ശെരി
കുത്തിരുന്നോളു
ആഹ് അതന്നെ ഇവിടത്തെ അവസ്ഥ ഫോണാണ്ട് കിട്ടിയാ പിന്നെ ഒ ാർക്കു യാതൊരു ലോകുല്ല. അയില അങ്ങന മുഴ്‌കി കുത്തിർക്ക ആ ഫോണത്തെ ലോകം തന്നെ ഓലത്.
അടങ്ങിയിരിക്കാവണ്ടി താത്തിങ്ങനെ കൊടുക്കു മൊബൈലൊക്കെ
ആഹ് അതെ ആഹ് അമ്മള് പണി ഒതുങ്ങാന് നമ്മള് കൊടുക്കു ചെയ്യും. അല്ലെങ്കി വേറെ എന്തേലും തിന്നാനു നമ്മള് കൊടുക്കും ചെയ്യും അ അങ്ങനെയൊക്ക ക എന്തേലോന്ന് ആയിട്ട് ഉം ആഹ് വയറ്റ്ക്കെന്തെങ്കലു ആയിക്കോട്ടെ കര്തിങ്ങാണ്ടെ അങ്ങനെ കൊടുക്കും. അത് പിന്നൊരുക്ക്‌ ഷീലാവും
ഇത് തിന്നാനൊന്നു വേണ്ട ഫോൺ കിട്ടിയാ മതി എന്ന അടങ്ങിയിരുന്നോളും.
ആഹ് അഹ്നതിങ്ങനെ ടി വി ഇട്ട് കൊടുക്കു ടി വി ഇവടെ വൈഫൈ ആണ് എന്നിട്ട് ടി വി ഒക്കെ ഇട്ട് കൊടുത്ത ആ മത് പിന്നെ ഒ ാല്ക്ക് തോണ്ട വയ്ക്ക്ണില്ലല്ലോ. കൈയോണ്ട് റിമോട്ട്മ്മ പണിയെടുക്കണ്ടേ അയിനൊന്നു ആവൂല. അങ്ങനെ ഒക്കെ എണീറ്റ് ഒരാള് രണ്ടാള് എണീറ്റില്ലേ ചെറ്തും വല്തും എണീറ്റിട്ടില്ല
ആഹ് വല്തും മദ്രസ മദ്രസ പോക്കില്ല?
ഉം മദ്രസുണ്ടേയ് ഓര് ഓല്ക്ക്ന്ന് ലീവ് ആയോണ്ട് കൊറച്ചെരം കെടന്നക്ക്ണ്.
ആഹ് അവടെ രാത്രി ഒള്ളു മദ്രസാ
രാത്രി രാത്രി ഇണ്ട് സ്കൂള്ണ്ടാവുമ്പോ രാത്രിയിലാണ്
ആഹ് അങ്ങന രാത്രി ഭയങ്കര ബുദ്ധിമുട്ടില്ല മദ്രാസയിൽ പോവന്നൊക്കെ പറയുന്നത്?
ആഹ് അ രാത്രിയിലാണ് ഒ ാര്ക്ക് മദ്രസ് എന്താ സ്കൂളൊക്കെണ്ടാവുമ്പോ മറ്റേ രാവിലെ കയ്യ്ണില്ല.
അവ ഇവര് ക്ഷീണിച്ച് പോവുല്ലേ വൈകുന്നേരം ആവുമ്പോ ഇപ്പ വീട്ട്ക്ക് വന്ന് എന്നിട്ട് മാറ്റിയോരുങ്ങി വരുമ്പാ പിന്നെ മദ്രസൽ പോവ, പഠിക്കാനൊക്കെ ടൈം കിട്ടുമോ?
ഇല്ലെ പഠിക്കാനെന്ന് ടൈമ് കമ്മി യതന്നെണ് പഠിപ്പില് ഉം എന്നിട്ട് അങ്ങനെയൊക്കെണ്ട് താക്കന്നെ ഇവിടെ വന്നാ പിന്നെ ഫോണ് മേ അങ്ങനെ ഏഹ് ബുക്കട് തുറന്നു നോക്കല് ഇല്ല വല്ലാതെ. ആണല്ലെ ഉം ഞാൻ എപ്പോഴും പറയും രാവിലെ എണി എണീറ്റുങ്ങാട് നല്ലോണ്ണം ഒന്ന് വായിച്ച് നോക്കിക്കൊണ്ടി. ഒ ാൽ ക്കാ അവിടന്നാ കിട്ട്ണ പഠിപ്പന്നെ ഉള്ളൂ ഉം ആ് ആഹ ആഹ് ഓർക്ക് ഈ അവിടുന്ന് മദ്രസ് അല്ല സ്കൂളിന്ന് കിട്ട്ണ ആ പഠിപ്പന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നാ നേരല്ല ടൈം ഇല്ല ഒന്നാമത്.
ആഹ് മക്കളല്ലേ അവർക്ക് ക്ഷീണന്നല്ലേ രാവിലെ എണീറ്റ് പോവ്ന്ന ഐ അന്നേരം വരിക പിന്നെയും ക്ലാസ്സിന് പോവ്വാ എന്നൊക്കെ പറയുമ്പോ
അതെ അതെ ഉം പിന്നെ
ഉച്ചകേക്ക് എന്താ ഭക്ഷണം ഉണ്ടാക്കുന്നെ
സാധാ ചോറെന്നെ ഇഞ്എന്തേലും കൂട്ടാനൊക്കെ വെച്ചിട്ട് വേണം കാബേജും പ്പി ഉം ഉപ്പേരി എന്തേലും ഉണ്ടാക്കണം
മീന് എന്തപ്പ കിട്ടാല്ല പറയുന്ന ചീന മീനൊക്കാണ് വരുന്നത്
ആഹ ഇപ്പൊ മീനൊന്നും ഇപ്പം മീന് വാങ്ങൂലപ്പെ പെരും വേലിയാണ് ഉം ഒന്നും ര രസല്ല രസല്ല മീന് ഏഹ് ആണന് ഇപ്പോ ഓല് ഏഹ് എന്താ പനഞ്ഞൊക്കെല്ലാ മീന് മത്തിയൊക്കെ നല്ല രസേക്കയ്ക്കാരം ഇപ്പെമാണിങ്കി എന്തോന്ന് അറിയില്ല ആണ്ല്ലേ ആഹ് അത് അയ്ന് ഇപ്പൊ കടലക്ക് ഇറങ്ങാൻ പറ്റാഞ്ഞിട്ടേ ഏഹ് ഞാനിപ്പോ കൊറേ ആയി വാങ്ങീട്ട് ഇവിടെ ബീ എന്താ ബീഫോ അല്ലെങ്കി ചിക്കനെ അങ്ങനെ കൊണ്ടിരന്നല്ലാത മീന് ഇപ്പൊ കൊറേ ആയി വാങ്ങീട്ട്
എന്റോട് വെള്ളിയാഴ്ച്ച വീട്ടില് എറച്ചിന്നെ വാങ്ങും ത്തുള്ളൂ ആഹ് ആഹ് ഇങ്ങളെ അവിടെക്കെ
ആഹ് ഇവിടെയക്കെ വാങ്ങും ഇപ്പൊ ഇന്നലെ അങ്ങനെ തന്നെ വെള്ളിയാഴ്ച ആയൊണ്ട് ഇന്നലെ ഉം ഒരു ഇത് ഇണ്ടാക്കിണ്
ഓഹ് ഹസ്ബൻഡ് നാട്ടിൽ തന്നെ അല്ലെങ്കില്
ആണ് നാട്ടി തന്നെയാണ്
നിങ്ങള് വീട് വേറൊരു താമസിക്കാണോ അല്ലെങ്കില് ഹസ്ബെന്റിന്റെ വീട്ടി തന്നെയോ
ഹസ്ബെന്റിന് ഒരു ഒരു മകനെന്നെ ഒള്ളൂ അപ്പൊ ഇവിടെ പഴയ ആദ്യ ത്തെ വീട്ണ്ട് പൊളിച്ചങ്ങാണ്ട് പിന്നെ ഇവിടെ അങ്ങനെ കയറ്റിക്കാണ്
അയ്യ വീട്ടിന്റെ പണിയൊക്കെ കഴിണെ ഇന്നട്ട്
ആഹ് ഒരുവിധോക്കെ കഴിഞ്ഞിക്ക്ണ് ഇഞ് ഇണ്ട്
ക്ലിപ്പോം
ആഹ് ചക്ക ഇബടെ അട്ത്ത് ഇണ്ട് ഉം ഉം മാങ്ങയൊക്കെ നമ്മളെ ഇവിടെ ഇണ്ട് മാങ്ങ ചക്കൊക്കെ ഉണ്ടായിന് നല്ലോണം ഉണ്ടായിനു പക്ഷേ അതക്കെ ഈ പെ പെരപ്പണിക്കുവാണ്ടികാണ്ട് മുറിച്ചു ഉം ഉം മുറിച്ചു ഒഴിവാ ഇനിയിപ്പോ ഒരു ഒരു മരം ഇണ്ട് അവിടെ അയ്മെ ആവ്ണ് ഒള്ളൂ ചക്ക ഇവിടെ അയലോക്കത്ത് കൂടി ഒക്കെ ഇണ്ടേ അപ്പൊ അവിടുന്ന് ഇങ്ങനെ കൊണ്ടുരും
എന്റെ വീട്ടില് ഒരുപാട് മാവുണ്ട് പലതരം മാങ്ങാകളാണ് ഉള്ളയ്
മാങ്ങണ്ടോ
ആഹ് എല്ലാം പൂക്കും ചെയ്യും ഞങ്ങള് കടേൽക്ക് കൊടുക്കാറ എന്നിട്ട് വെറെതൻ നിലത്ത് വീണീട്ട് വേസ് ചാടല്ല ചെയ്യുന്നത് നമ്മള് അപ്പൊ പിന്നെ കടേക്ക് കൊടുത്താല്
ആഹ്
പിന്നെ അൽവക്കത്തുള്ളോൽ ക്കൊക്കെ കൊടുക്കും ചെയ്യും. അവർക്കൊക്കെ മാങ്ങ കൊറവാണ് ഞങ്ങൾക്കേ മാങ്ങ അത്രയേ ഒള്ളൂ.
അയ് ഇണ്ട് ആഹ് അപ്പൊ അങ്ങനെ കൊടുക്കും.
ഒക്കെ ഒന്നോ രണ്ടോ ഉള്ളൂ ഉം. ചക്കെണ്ടാടെ അപ്പോ.
ഏഹ്.
ചക്കേക്കെ ണ്ടോ.
ചക്കണ്ടേ ഇവിടെ ആയല ഒക്കത്ത കൂടെ ഞാൻ പറഞ്ഞല്ലേ ആയലൊക്കത്ത കൂടെ ആ ആ ആയിരക്കത്ത് കൂടെ ഒക്കെ ഉണ്ട് നമ്മള അവിടെ ഇപ്പൊ ഒരു മരം ഉണ്ടായിമ ആകണള്ളൂ.
ആഹ് ചക്കൊക്കെ പിണ്ടായൽ തൊടങ്ങില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ വികുന്നതണാ.
കയ്യ് ആഹ് ഇപ്പൊ നല്ലോണ്ണം സീസൺ ആണ ഇപ്പളേ. വടൊരു ചക്ക കമ്പനിണ്ട് ഞങ്ങളെ വീടിന്റെ അവുടുക്ക് പോണോടുത്ത്.
ആഹ്.
ചക്ക മരം പ്ലാവ് കുഴിച്ചിട്ടക്കണ് ഉം നേറയണ്ട്.
ആഹ് ചെടികളൊക്കെ ണ്ടോ വീട്ടില്.
ചെടിയാള് കൊറച്ചൊക്കെ ണ്ട്. ഇപ്പല്ലാത്ത ചെടയാളുണ്ട് ഇനി. ക്ക് വലിയ താല്പര്യ ഇല്ലായില് നവിടെ ഉ്മാക്കൊക്കെയാണ്. മ്മാക്കോക്കാണ് നല്ല താല്പര്യം.
അതിലൊന്നും ടൈംഎന്നെ കിട്ടല ഇണ്ടാവ
ആഹ് ആഹ്.
പണിയൊക്കെ കൈഞ്ഞ് കുട്ട്യാള കാര്യൊക്കൊക്കെ നോക്കീട്ട് ഒന്ന് കെടന്ന മതിന്നായിരിക്കൂലേ. അയിന്റെടക്ക് ചെടികളെ നോക്കാനെന്നെ ടൈം ണ്ടാവൂല.
ആഹ്. വല്യ ഇത് അയ്‌മക്ക് വരാത്ത അതാണ് ഒന്നാമത് ടൈമില്ല പിന്നെ ഇപ്പ എന്തെങ്കലും എടുക്കുമ്പോത്തിന് അപ്പത്തിന് ബാങ്ങ് കൊടുക്കാനായി അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെ.
ഉം. പിന്നെ ഉച്ചക്കെക്കെത് നോക്കണോ പിന്നെ കൊറച്ചയ്യുബോത്ത് രാത്രിയൊക്ക എത്ത് നോക്കണോ.
അങ്ങനെ കുട്ടികളെ വായിപ്പിക്കാണ്ട് ഒക്കെപാടാവുമ്പ പിന്നെ കയ്യൂല അങ്ങനെ അമ്മളും. രാത്രയാവുമ്പോത്തിന് പിന്നെ അമ്മളു ഷീണിക്കുവ അതാണ് പിന്നെ ഉണ്ടാവുക ഉ.
ന്ന ശെരിട്ടോ.
ആഹ് ആയിക്കോട്ടെന്ന.